ഓക്കേ ഓഹ് അപ്പൊ പിന്നേ നമ്മള്ലെ യൂട്യൂബ് ചാനലെങ്ങനെ തൊടങ്ങാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം
ആഹ് അതെ ഒന്ന് പറഞ്ഞേര് ആഹാ നല്ല കോമഡിയാണല്ലോ രാവിലെ ഉച്ചക്ക് വിളിച്ചിട്ട്
അതേ എന്ത് വെച്ചാ എന്റെ മോനാണ് അയിന്റെ മെയിനാള് അയില് യൂട്യൂബി തന്നെ നോക്കിയാ മതീടോ യൂട്യൂബ് ബില് തന്നെ നോക്കിയിട്ട് എങ്ങനെയാണ് ചാനല് തൊടക്കക്കാർക്ക് എങ്ങനെയാണ് ചാ
അത് ശരി അതാ എല്ലാം യൂട്യൂബിനകത്തൊണ്ടല്ലോ അപ്പ പിന്നെ യൂട്യൂബ് തൊടങ്ങുന്ന എങ്ങനാന്ന് യൂട്യൂബി കാണുവല്ലോ
ആഹ് കാണും കാണും കാണും ഇഷ്ടം പോലെയുണ്ട് മോളേ ഞാനിങ്ങനെ എങ്ങനെ റീൽസി അപ്പൊ അങ്ങനെ എങ്ങനെയ ഇവനിക്ക് തന്നെ പരിപാടിയുണ്ട് മോന്ക്ക് ഇപ്പം ഞാന് എനിക്കിങ്ങ നെ അയിന്റെ മുമ്പക്കൊരു വിളിക്കണോ ഫോണോ ഉണ്ടോന്ന് പറഞ്ഞങ്ങാണ്ട് തരുന്ന വാങ്ങണാ ഉം ഉം വെരൂലാ യൂട്യൂബിലായി കഴിഞ്ഞാ പിന്നെ അതങ്ങനേ ആഹ് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും
പക്ഷേ വ്യൂസും ഇതൊക്കെ ആയിക്കഴിയും സബ്സ്ക്രിപ്ഷനും ഉണ്ട സബ്സ്ക്രൈബറ ക്കായിക്കഴിയുമ്പോത്തേക്കും പിന്നെ അങ്ങായ ക്യാഷ് വന്നോളും അങ്ങനെ ആകട്ടെ
അതെ ആയിരം പേരൊക്കെ വേണോ അതിന്
ആഹ് ന്നല്ലേ ഉം ഉം ഉം
ആയിരം പേരുണ്ടായി കഴിഞ്ഞാല്
ഉം ഇപ്പ എവിടെ പോയി ആളെവിടെ പോയി
മോനോ യൂട്യൂബറേ ചോയിക്കുന്നേ യൂട്യൂബറതാ കളിക്കാൻ പോയിക്കുന്ന എങ്ങനെ ഉം അങ്ങനെ കളിക്കാൻ പോയിക്കുന്നു
ഉം ന്താ അവര് ക്രിക്കറ്റാണോ ഫുട്ബോളാണോ
ഫുട്ബോൾ പ്രേമികളാണ് എല്ലും പടച്ചോനേ ഒന്നും പറയണ്ടാ ഫുട്ബോള് കിട്ടി കയിഞ്ഞാ അതെ ഉം കളിന്റെ ഇന്നലെപ്പോ യാ ഇന്നലെ ക്ലാസ്സിണ്ടായിര്ന്ന് യു പിക്കാർക്കൊക്കെ ഇണ്ടായിരുന്നു ഉം അവിടല്ലേര്ന്ന്
ഇല്ലേ ഇവിടെ അങ്ങനെ ചേട്ടൻ മാത്രേ ഉള്ളൂ കുട്ടികള് ചെറുതായത് കൊണ്ട് കളി അത് വല്ല്യ കമ്പമില്ല അങ്ങനെ ഉം അയാള് ഫസ്റ്റ് സ്റ്റാഡേഡില് എലേയാള് ആഹ് ഇലേയാളില് അങ്ങനവാടിലും പ്രീ സ്കൂളില് ഉം ഉം ചെറിയ കുട്ടികളാ
ആ പിന്നെ ഞങ്ങള അവിടുത്തെ ബിരിയാണി വെക്കുന്നത് പറഞ്ഞേ വെച്ച് കൊടുത്തു
അതെ ഒന്ന് പറഞ്ഞേരെ റെസിപ്പി ഒന്ന് വേണം
ഓ ആദ്യം തന്നെ അമ്മള് ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെക്കാ ഏ നീച്ചു അരി അരി വെള്ളത്തിലടണ്ട അരി ഞാൻ നീച്ചു കേട്ടോ ഉള്ളി വല്യുള്ളി ഇപ്പം ഒരു കിലോന് നെയ്ചോറ് എക്കുലേ നമ്മള് സാധാ നെയ്ചോറ് എയ് ഞാന് ജീരകശാല കായ്മ എടുക്ക ജീരകശാല പക്ഷെ നിന്റെ ആ ഒരു ഇതല്ല അനക്ക് പിന്നെ ത്ഷ്ട അങ്ങന ന്റെ റൈസ് തന്നെ വെക്ക അത് തന്നെ നേരിദ്രാക്കിയിട്ട് എന്താ ആ വെള്ളത്തിലിട്ടിട്ട് വെക്കാ വെള്ളത്തിലിട്ട് കൊറച്ചേരം കുതിർതിട്ട് അങ്ങനെം വെക്കാം അത് നെയ്ച്ചോറ് വെക്കുന്ന പോല ഉള്ളിയൊക്കെ വാട്ടിട്ട് ഉള്ളി മൊരിയിച്ചെടുത്തിട്ട് വേറെ മാറ്റിക്കണെ ഒരു ഉള്ളി മൊരിയിച്ചെടുക്കണം മേലെ ആ എന്നട്ട് വലിയുള്ളി ഇട്ട് വല്യ ഉള്ളിട്ടിട്ട് നല്ലോണം വാട്ടി നല്ല വാടണം വല് ള്ളി ഒരു ഫ്രൈപ്പാനി വാട്ടീട്ട് ഉം അതിലേക്ക് തക്കാളി ഇട്ടൊടുക്കാം തക്കാളിട്ടൊടുത്തിട്ട് പിന്നെ ഇഞ്ചി പച്ചമൊളക് പേസ്റ്റ് കൊറച്ച് മാറ്റിക്കാ ഇഞ്ചീം പച്ചമൊളകും വെളുത്തുള്ളീംയും കൂടി പേസ്റ്റ് ആക്കും ഓ
ആ ഒരുമിച്ചാക്കും ഉം ഉം ഉം അപ്പൊ ഈ പേസ്റ്റാക്കുന്ന സമയത്ത് അതിനാത്ത്ച്ചി വെള്ളൊഴി
ഏയ് വേണ്ടാണ്ട ഉം വേണ്ടാണ്ട അതാണ് അധികം കൊഴമ്പാവേ ചെയ്യരുത് ന്ന് ഒതുങ്ങാ ഒതുക്കാൻ പറ്റിയുള്ളൂ ജസ്റ്റ് ക്ർ ക്ർ ആ ഒന്ന് കടിക്കണം അത് വേണം അന്നേരെ അയ്ന്റെ ടേസ്റ്റ് മാറിപ്പോവും അധികം അ കൊഴമ്പാവൊ ടേസ്റ്റ് മാറും. അങ്ങനെ കൊറച്ച് മാറ്റിക്കണം എന്തിനേക്കാ ക്കുമ്പെടുക്കാന് അതൊരു ആ അതൊരു ഞമ്മളെ നാട്ടി ലൊരു ടേസ്റ്റിന്റെരു ഒരു എന്താറയ ഒരു പൊടിക്കയ്യ
ആ അതെല്ലേ ചെലരൊക്കെ ഇതിങ്ങനെ പൊടിച്ച് വ വ ത്ത്ട്ട് പൊടിച്ചൊക്കെ ഇടുന്നന്നൊക്കെ ഇങ്ങനെ പറയുന്നേ
ആ അതോക്കെ വല്യ രസംന്നല്ല ഹെൽത്തി ആണ് ഹെൽ
ആ അതല്ലേ പിന്നെ ഒരു കയ്പ്പും കാണു തില് ഓവറായിട്ട് കുക്കായിപ്പൊയ്ക്കഴിഞ്ഞഴിഞ്ഞ
ആ അത്ണ്ടാവും അത വല്യ ടേസ്റ്റ് ഉണ്ടാവൂല ഇത്ങ്ങനെ തന്നെ അധികം കുക്കാ പക്ഷെ വല്യുള്ളി നമ്മള ത് വെല്ലുളി അരിഞ്ഞ് നല്ലണ്ണം വാട്ടണം നല്ല ന സകാരിയും വേണം എന്നല്ലോണം കൊഴമ്പ് രൂപത്തിൽപാട് വല്യ വാടിക്കൈ ബിരിയാണി ടേസ് അതാണ് മെയിൻ വെല്ലുവിളി ന്നിട്ട ബാക്കി തക്കാളി ഇതൊക്കെ ഇടാൻ പറ്റൂ ന്നിട്ട് പച്ചമുളക് തൊക്കെ ഇട്ടിട്ട് കൊറച്ച് മല്ലിപ്പൊടി ഇടാ പിന്നെ ഗരം മസ സാലല്ലേ ബിരിയാണി മസാല കുറച്ച് നുള്ള് അതേമാതിരി നുള്ള് ഗരം മസാല മല്ലിപ്പൊടി ഉപ് ഉപ്പ് ഒക്കട്ടിട്ട് നല്ലോണം മിക്സ ആക്കി തൈര് നാരങ്ങ നീര്
ആ ആ ഈ തൈരും ചെർന്നാരങ്ങാ നീരുവൊരുമിച്ച് ചേർക്കണോ ഏതെങ്കിലും ഒന്ന് പോരെ
വണ്ടട രണ്ടും വേണം ചെറു നാ അല്ലല്ല ചെറുനാരങ്ങ നീരിന്റെ ടേസ്റ്റ് ച്ച് വേറെ ഈ രണ്ടും കൂടെ വേണം ക്കക്കപ്പൊ കൊറച്ചലെ വെക്കേണ്ടു അപ്പൊ ഒരു പകുതി ചെറുനാരങ്ങ നീര് കൊറച്ച് തൈര് അങ്ങനെക്കാക്കീട്ട് വെക്കാം ആ ട്ട് പിന്നെ ഏ അത് വെക്ക ചെറുനാരങ്ങ നീരും ഇട്ടിട്ട് എന്ത്‌യ്യാ തെല്ലാം വാടീട്ട് ചിക്കൻ ഇക്കാം ചിക്കൻ പൊരിച്ചിട്ടും വെക്കും നല്ല രസ ചിക്കൻ പൊരിച്ച് വെച്ചാല് വേറെ പാത്രത്തിലാക്കി പൊരിച്ച് പോരിച്ച എണ്ണ കതിലെക്ക് ഒഴിച്ച ഉള്ളി വാട്ടുമ്പോ ഒഴിക്കൂലേ ഓയില് ആ ഉം ആ എണ്ണേല് ഇട്ടിട്ട് ഉള്ളി വാട്ട്യാ മതി എന്നിട്ട് പൊരിച്ച് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞാല് പിന്നെ അയ്ലേക്ക് നമ്മള് മൂടി വെക്കാ ഇട്ത്ത് മാറ്റി വെക്ക എന്നിട്ട് നെയ്ച്ചോറ് വെച്ച്ട്ട് നെയ്ച്ചോറ് ഈ അടില് കായം വരും മേലെ റൈസും വരും
ആ ആ ആ
വിതറിടിട്ട് അതിന്റെ എടില് നമ്മളിങ്ങനെ ലെയറാക്കി കൊടുക്കുമ്പ അതിന്റെ എടില് ഞാൻ കോർച്ച് കായഴെടുക്കും റൈസിന്റെ മേലെ ഇങ്ങനെ തേച്ചെട്ക്കും ഈ ഈ അല്ല ആ കായല്ല ഇത്ന്നെ നമ്മളെ ഇടിപാടിയ സംഭവം ഇല്ല അതിനെ കായം എന്നാ
ആ ഓ അവ്ടെ കായം എന്നാ പറയ്ന്നെ ഞാൻ ഉ ഉദ്ദേശിക്കുന്ന ബിരിയാണിക്കക്കത് എന്താ കായംമോക്കെ
ഏഹെ മസാല
ആ
പ
ആ അതെ അതെ കേക്കാവോ? ഹലോ
ങ്ങള് കോള് കട്ടെയ്യ്ര്തെ കട്ടായാൽ കട്ടാവര്തെ കോള് കട്ട് ചെയ്യരുതേ പ്ലീസ് ഉം ഉം എന്തായാലും കൊർച്ചെരൊന്ന് വെയ്റ്റ് ചെയ്തോക്കാ റയ്ഞ്ച് റെഡിയിക്കോളും ന്നാലും ക്കോള്ക
ന്നാ നിനക്ക് റേഞ്ച് ഉണ്ടോ
ആ എനിക്കിപ്പം കിട്ടി ഇപ്പം കിട്ടി റേഞ്ച് പോയാലും കോള് കട്ട് ചെയ്യര്തേ ആ ടൈം നോക്കിട്ട് അങ്ങനെ
ഇവിടെ മഴയൊക്കെ ആയതൊണ്ട് കൊർച്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ വരും കേട്ടോ
ആ അതാണ് എങ്കിലും കോള് കട്ട് യ്യരുത് ഉം അങ്ങനെക്കെയാണ് പ്പൊ സംഭവം ന്ന്ട്ട് തങ്ങനെ ഈ മസാലകള് മസാല മാത്രം ചിക്കൻ എട്ക്കാത്ത മസാല മാത്രം ഈ നെയ് നെയച്ചോറിന്റെ മേലങ്ങനെ
റൈസില് പിടിക്കും
അ അധികം മസാല ഇടര്ത് കൊറച്ചൊരു ജസ്റ്റൊന്ന് രണ്ട് മൂന്ന് ടിസ്പൂൺ സ്പൂൺ ന്നട്ട് പിന്നെ റൈസ്ടാ അയ്ന്റെ മേലക്ക് റൈസ് ഇടാ ബിരിയാണി പൊടി ഇടാ ഇനി മൊരിഞ്ഞത്ല്ലേ ഉള്ളി മൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മന്തിരിയൊക്കെ ഇട്ടിട്ട് മേലെ ഇട്ടൊട്ക്ക ആ പിന്നെ ചപ്പ് ചപ്പില്ലേ ച പരിഞ്ഞതും ഇട്ടൊട്ക്കാ ആ ആ ങ്ങളന്താ പ്പ നേരത്തെ അൻക്കിഷ്ടള്ളരു സംഭവണ്ടാഴിരുന്നു
പുദീന എല ആ മല്ലി എല ആ ആ ഞങ്ങക്ക് മല്ലിയല പുതീനയിലെന്നാ പറയ്ന്നെ ഞങ്ങടെ ഇവ്ടെ ചപ്പന്ന് പറഞ്ഞാ ഉം ചപ്പന്ന് പറഞ്ഞാ നമ്മടെ വേസ്റ്റില്ലേ ഈ ഈ എലയൊക്കെ വീഴ കൂട്ട് കൂട്ടുന്നെയ്ന് ചപ്പെന്ന് പറയും
ആ ന്നാ ഇവിടെ ചപ്പും പൊതീനന്നും പറയും എന്തേയ്?
ഓ അത് ഈ മല്ലിച്ചപ്പ് പുതീനച്ചപ്പന്ന് പറയ് ല്ലേ അതായിരിക്കും ല്ലെ അതെ അതെ ഉം
ഏ ഓരോ നാട്ടിലക്കും ഓരോ രീതിയിലാണല്ലോ ഉം.
എന്താലും ചപ്പും കോമഡിയൊക്കെ കൊള്ളാം കേട്ട ഇഷ്ടപ്പെടുന്നുണ്ട്
ഉം ഉം അങ്ങനെ ഈ ചപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണ്ണന്തയ്യ ഡെക്കറേഷന് വെച്ച് നല്ല അടച്ച് വെക്ക്ആ അടച്ച് വെച്ചിറ്റ് തുറക്കാൻ ഒരു പത്ത് മിനിറ്റി തൊറക്കാനേ പറ്റില്ലേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ അടിപൊളി മണുള്ള
മണം ശ് ഓ ആ പിന്നെ ഇവ പാത്രത്തിൽ ഇരിപ്പുണ്ട് വടി-
ശരി എനിക്കും കുറച്ച് മ
നമ്മടെ മൈന്റെ നമ്മുടെ മൈന്റ് ഇതെല്ലാം കേട്ടൊണ്ടിരിക്കുന്നോണ്ടും ബിരിയാണി ഇപ്പൊ മുമ്പിൽ എത്തിയിട്ടുണ്ട് മണത്തോ മണത്തോ പണ്ടിങ്ങനെ പറയ ത്തില്ലേ നമ്മുടെ കൈ ഇങ്ങനെ തിരി ഇങ്ങനെ രണ്ട കയും കൂടെ കൂട്ടി വരുത്തിയിട്ട് കുഞ്ഞില ഞങ്ങളടെ കുഞ്ഞില ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും വിചാരിക്കാൻ പറയും എന്തെങ്കിലും ആഹാരം മനസി വിചാരിക്കാൻ പറയും
ഉം ആഹ ആ ഒരു രണ്ട കൈയും കൂടെ കൂട്ടി വരുതിയിട്ട് മുളപ്പിക്കും ഞങ്ങുണ്ടത് പോയ കട്ടക്കരുതെ
കൈ കൂടെ കൂടാണ് പിക്കുമ്പ നമുക്ക് ആ ഒരു മണം വരൂ അതൊക്കെ നമ്മടെ
ഇപ്പ കാലത്തുള്ളര കളികളാണ അതൊക്കെ അതേ നല്ല നല്ല സ്മെല്ലാണ് അപ്പ എന്നിട്ട് മുണക്ക നെക്കാൻ പറയുമ്പോ അതന്നെ അവിടെയും
മണത്ത വരും
ഉം അത തന്നെ ഓരോരോ പൊട്ടത്തരം
ഉ
നമ്മെ മൈന്ഡിൽ അത്തന്നെ ചിന്ത ഉണ്ടായിട്ടാണ്
ചിന്തയുണ്ടായിട്ടാ പിന്നെ അത് മാത്രല്ല നമ്മുടെ കുഞ്ഞു അന്നത്തെ നമ്മെ കുഞ്ഞുങ്ങളല്ലേ ചെറുതല്ലേ അത് പണ്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ട ഒരിതുണ്ടായിുന്നേ അതായത് എന്തുവാ കൈയില്ലേ ഏർ ഞാൻ വിളിക്കാവേ ആഹ ശരിയടാ ശരി